നമസ്കാരം എന്തൊക്കെയ വർത്താനൊക്കെ
വളരെ നല്ലതാണ് നല്ല രീതിയില് മുന്നോട്ട് പോകുന്നുണ്ട്
ആഹ എന്റെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു കുഴപ്പൊന്നുമില്ല ഞാനിപ്പോ ഇങ്ങനെ സോ സോ ഇങ്ങനെ സ്ക്രോൾ ചെയ്തൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഈ ഒരു യാത്രേനെ കുറിച്ച് അറിയണ ഞാൻ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളായതു കൊണ്ട് തന്നെ ഞാനൊരു ലോകയാത്രയാണ് അതായത് അ ഏകദേശം പല പത്തോളം വരുന്ന രാജ്യങ്ങളൊക്കെ സന്ദർശിക്കാനുള്ളൊരു തയ്യാറ പ്പിലാണ് ഈ ലോകയാത്രയെ കുറിച്ച് എന്താണ് നിങ്ങക്ക് നിങ്ങളഭിപ്രായം എന്താ
തീർച്ചയായും ഒരു യാത്രാക്രമി എന്ന നിലയിൽ എനിക്ക് ഈ ഞാനും ഇപ്പൊ ഈ സമയം നമുക്കിപ്പോ വെറുതെ ഇരിക്കുന്നതാണ് അപ്പൊ ഒരു വേൾഡ് ട്രിപ്പോക്കെ പ്രത്യേകമായി ഒരു പ്രധാനപ്പെട്ട ഓരോ രാജ്യങ്ങളും അവരുടേതായ അവരുടേതായ കൾ ചർ ആണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സാദാ ഒരു യാത്ര തന്നെ ആയിരിക്കണംന്ന് ചിന്തിച്ചു കൊണ്ടാണ് ഒരു ലോകയാത്രക്ക് മുന്നിട്ട് ഇറങ്ങുന്നത് അനെ ഈ ലോകയാത്ര എന്ന് പറ ഈ യാത്രകൾ നിറഞ്ഞ മനുഷ്യനെ മനുഷ്യന മനുഷ്യനാക്കി മാറ്റുന്ന ഒരു വസ്തു തന്നെയാണ് ബസ് വസ്തു തന്നെയാണ് യാത്ര എന്ന് പറയുന്നത് യാത്രയിലൂടെ നമ്മൾ ഒരുപാട് നമ്മള് പുസ്തക ത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഇരട്ടിയുടെ ഇരട്ടി അറിവ് നമുക്ക് നമ്മുടെ യാത്രകളിലൂടെ കിട്ടിട്ടുള്ളൂ കാരണം എന്താെന്ന് വെച്ചാൽ യാത്രകളുടെ ഓരോ മനുഷ്യരും നം പലവിധ മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കും അവരുടേതായ അവരുടെ സംസ്കാരവും അവരുടെ വൈവിധ്യങ്ങളും അവരുടെ ഭക്ഷണവും അവരുടെ വസ്ത്ര വസ്ത്രധാര കരണൗ അവരുടെ ഭാഷയും ഒരുപാട് നമുക്ക് വ്യത്യസ്തമായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ യാത്രയിലൂടെ പഠിക്കാ ൻ സാധിക്കും അപ്പോ യാത്ര ണെന്ന് പറയുന്നത് ഒരു ഒരു മഹാ സംഭവം മഹാവിസ്ഫോടനം തന്നെയാണ് തീർച്ചയായും ഇപ്പോതാങ്കള് യാത്രക്ക് മുന്നിട്ടിരിക്കയാണ് അപ്പോ താങ്കളുടെ പ്ലാനുകൾ എന്തൊക്കെയാണ്
അത് ഞാന് പ്രധാനമായിട്ടും അതെ ഇതി പറഞ്ഞ പോലെ തന്നെ ഒരു യാ മനുഷ്യനു മനുഷ്യ നാക്കി നിർത്തുന്നത് വെറും പുസ്തകക്കൂടിന്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങളിലെ വാക്കുകളിങ്ങനെ പഠിച്ച് മനപ്പാഠമ ക്കി അത് ങ്ങനെ നോക്കി ഇന്നതിനേക്കാളുപരി ഏ മനുഷ്യൻ മനുഷ്യമാർക്കിടയിൽ എർങ്ങിക്കൊണ്ട് സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടൊക്കെ മനുഷ്യൻമാർ എങ്ങനെയാണ് ഞാവെറും ന മ്മുടെ ഓരോരോ മണ്ഡലത്തിൽ മാ ത്രംഒതുങ്ങിക്കൂടാതെ പുറത്തേക്ക് പുറ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്നെറങ്ങി മറ്റു രാജ്യങ്ങളിലെയും ഏ അവരുടെ സംസ്കാരങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ട് അവരെങ്ങനെക്കെയാണ് അവരുടെ ജീവിതത്തെ അവരൊക്കെ എങ്ങനെണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും അവരുടെ ഉപജീവന മാർഗം അത്പോലെ തന്നെ മറ്റു അവരുടെ ആചാരങ്ങള് അവരുടെ അനുഷ്ഠാനങ്ങളൊക്കെ അതിനെ കുറിച്ചൊക്കൊരു ബോധവാന കന്നൊരു ലക്ഷ്യത്തോടെയാണ് ഞാൻ എന്ത് യാത്ര ലോകയാത്രക്ക് വേണ്ടി തയ്യാറാവുന്നത് ഞാന് പ്രധാനമായിട്ടും ഏ പത്ത് രാജ്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതില് പ്രധാനമായിട്ട്ള്ളത് ഒന്ന് അമേരിക്ക അതുപോലെ തന്നെ ഏ റഷ്യ ആ അത്പോലെ ഏ മ്മടെ പിന്നെ നമ്മടെ ഇന്ത്യ ന്ന ആദ്യം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യ എന്തെയ്യാ ഒന്ന് മൊ മൊത്തം ഫുള്ളായിട്ട് മൊത്തമായിട്ടെ ന്തെയ്യാ കണ്ടതിന് ശേഷം അമേരിക്ക അത്പോലെ തന്നെ കാനഡ അങ്ങനെയുള്ള ഏ പത്തോളം വരുന്ന രാജ്യങ്ങളിലേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തൊടങ്ങിയിട്ടുണ്ട് ഏ അതുപോലെ തന്നെ ഏ അത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്റെ കൂടെ വേറെ രണ്ടു പേരുണ്ട് ഇങ്ങനെ ഏ ഇത്തരമൊരു യാത്രയില് എനിക്ക് എന്റെ സുഹൃത്തുക്കളായിട്ട് രണ്ടുപേരെ കൂടി കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ മൂന്നു പേ രാണ് പോകുന്നത് അപ്പോ അതുകൊണ്ടെന്നെ നമുക്കീ ഒരു ഏ ഞാൻ ആദ്യം വിചാരിച്ചത് ഞാൻ ഒറ്റക്ക് കാര്യങ്ങളെക്കെ മനസ്സിലാക്കാന്ന പിന്നെ അവരും ഉണ്ടെന്നൊരു ത്ണ്ടാവുമ്പോ നമുക്ക് എന്താണല്ലോ ഒരു കൂട്ടുണ്ടാകുമ്പോ നമുക്ക് എല്ലാവർക്കൊരു ഇത താ ഇതാണല്ലോ അപ്പോ അങ്ങനെണ് ഞങ്ങള് അത് തീരുമാനിച്ചത് അങ്ങനെ ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തുള്ള പല രീതി പല നമ്മുടെ ഇന്ത്യ എന്നുള്ളത് ഒരു സാംസ്കാരിക വൈവി ധ്യ വൈവിധ്യാന്ന് പറഞ്ഞ രാജ്യണല്ലോ അപ്പൊ അതുകൊണ്ടെന്നെ ആദ്യന്തെയ്യാ ഇന്ത്യയുടെ പല ഭാഗങ്ങള് ചുറ്റിക്കറങ്ങിക്കൊണ്ട് അവ് അവിടെയുള്ള സംസ്കാരങ്ങളും അ അതുപോലെ തന്നെ ഏ അവരുടെ ആചാരങ്ങള് അനുഷ്ഠാനങ്ങള് നമുക്കറിയാന ഏ നമുക്കറിയാം പത്രങ്ങളിലും അത്പോല് തന്നെ മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഏ പല മുക്കിന്റെ മുക്കിലും മൂലയിലുള്ള പല ഏ ജനങ്ങളുടെ അവിടെ ആചാരങ്ങൾ അതുപോല്ത്തന്നെ അവരെ അനുഷ്ഠാനങ്ങളൊക്കെ പിച്ചെ ഈ ഉ ഏ ഉത്തർപ്രദേശ് അതുപോല് തന്നെ ഗുജറാത്ത് തുടങ്ങിയ ഇത്തരം ലോക സംസ്ഥാനങ്ങളുടെ അവ അവയുടെ ഉള്ളിലുള്ള ഉം പൊർത്തുള്ള ഏ പട്ടണ ഏയ ഏരിയകളിലല്ലാത്ത ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വളരെയധികം ഏ എന്തെയ്യാ മനുഷ്യനെ മനുഷ്യനെ നല്ല രീതിയില് ഏഹ് സ്വാധീനിക്കുന്ന ധാരാളം കാര്യങ്ങലുണ്ടെന്ന് പല പത്ര അ് മാഗസിനുകളിലൂടെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ അതിന്റെക്കെ അടിസ്ഥാനത്തിനാണ് ആദ്യം ഞാൻ എന്തെയ്യുന്നത് ഇന്ത്യയുടെ പല ഭാഗങ്ങളായിട്ട് ഏ ആദ്യം അ പുറപ്പെടാ ന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത്. എന്തായാലും ഇതെല്ലാം ഏ ഈ ഒരു ഒരു യാത്ര എന്നുള്ളത് മനുഷ്യന്റെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വളരെ അത്യന്താപേക്ഷികമായ ഒരു ഘടകമാണ്. കാരണം ഒരുപാട് വിവരങ്ങള് ഇപ്പറും ഉം പുസ്തകത്തിൽ നിന്നുള്ള ന് പുറമെ മനുഷ്യ ജീവിതത്തില് മനുഷ്യൻ മനുഷ്യ മനുഷ്യന് മനുഷ്യനായി കാണുന്ന ആ ഒരു തരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നതാണ്. അതിലെന്താണ് അന്റെ അഭിപ്രായം? ഹലോ ഹലോ